അടി കേക്കാൻ പറ്റും.
എന്തുലയിരുന്നു പരിപാടി.
ഓഹ് വേറെ പരിപാടിയൊന്നുല്ലടി ഞാൻ ഇവിടെ ഒരു ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പ ഞനാ കൊച്ച് എത്രയൊക്കെ നമ്മള് ബുക്കക്ക കൊടുത്ത് വായിക്കാൻ പറഞ്ഞാലും ഒന്നും വായിക്കത്തില്ല. ഇപ്പഴത്തെ പിള്ളേർക്ക് ഒരു വായനാശീലോ ഇല്ല ഒന്നും ഇല്ല ഇന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് നാളെ അറിയത്തില്ല. ബുക്കുകളോടൊന്നും ഒര അറ്റാച്ച്മെന്റും ഇല്ലാത്ത കുറെ പിള്ളേരെയാണ്. ഇപ്പൊ കാണുന്നത്.
ആണോ വായിക്കാൻ അറിയത്തില്ലേ?
വായിക്കാൻ എടി ടെക്സ്റ്റ് വല്യ കൊറെ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കും എന്നല്ലാതെ നമ്മളൊക്കെന്ന് പറഞ്ഞാ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലാണെങ്കിലും നമ്മുടെ ഈ ഒരു സമയത്താണെങ്കിലും. നമ്മൾ പുതിയ നോവലുകള് വായിക്കും. കുറച്ച് കവിതകൾ നമ്മൾ ഫോണിലാണെങ്കിലും ചെറേ ചെല കവിതകളുടെ വരി വരികള് കേട്ട് കഴിഞ്ഞാ ഇന്ന ആളുടെ കവിതയാണ്. ഇന്ന ആള്പാടിയതാണ്. എന്നൊക്കെ നമക്കൊരു ധാരണയുണ്ടല്ലോ? ഒന്നുമില്ലെങ്കിൽ കുറച്ച് കഥ ബുക്ക് നമുക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ് കഥ ബുക്കുകൾ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക്. അങ്ങനെ താല്പര്യില്ല ബുക്കുകൾ വായിച്ചിട്ടില്ല ഒപ്പം ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചിനോടൊക്കെ നമ്മള് പോയി ചോദിച്ചാലും ചെലർക്കൊന്നും അവര് പഠിക്കുന്ന സബ്ജക്റ്റിനകത്ത് കുറച്ച്. ഇപ്പം മലയാളമൊക്കെ മെയിൻ എടുത്ത് പഠിക്കുന്ന പിള്ളേർ ഡിഗ്രിയില് അവർക്ക് പഠിക്കാനുള്ള പുസ്തകം മാ ത്രേ വായിക്കും അല്ലാതെ ലൈബ്രറി പോയിട്ട് ഡീപ്പായിട്ട് മലയാളത്തെ പറ്റിയിട്ട് കുറച്ച് ആധികാരികമായിട്ടുള്ള ബുക്കൊന്നും വായിക്കണ്ട ആദ്യത്തെ നോവലിനെ പറ്റിയോ അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറെ പുസ്തകങ്ങൾ നമുക്കുണ്ടല്ലോ അങ്ങനെ ഒരു പത്ത് പുസ്തകത്തെ പറ്റി വായിക്കുക അതിലെ വരികൾ ഓർത്ത് വെക്ക ആഹ് നമ്മുടെ നമ്മുടെ വികാരങ്ങളല്ലേ അതൊക്കെ അതൊന്നും അങ്ങനെ തൊന്നും ഇല്ല ഇപ്പഴത്തെ പിള്ളേർക്ക്
അത് നമ്മള് കുഞ്ഞിലെ ഉള്ളപ്പോ തന്നെ നമുക്കില്ല കളിക്കുടുക്കാ ബാലരമാ ബാലഭൂമി ഏഹ് ബാലഭൂമി അങ്ങനെ ഒരുപാട് കഥാപുസ്തകങ്ങളായാലും അമർചിത്ര കഥകളും ആയി അയലകൊണ്ടത് പിന്നെ നമ്മള് വളരും തോറും പുസ്തകങ്ങളുടെ ലെവലും ഇങ്ങനെ മാറി മാറി മാറി വരയാണ് ചെയ്യുന്നത് തേണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മള് ആ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് സത്യം പറഞ്ഞ പക്ഷെ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്കൊന്നും ഇപ്പോഴും എല്ലാവരും ഫോണ്ൻ്റെ ഫ്രണ്ടിലല്ലേ
എടി ഇപ്പോഴത്തെ പിള്ളരെടുത്ത് മായാവി ലുട്ടാപ്പി ആരാന്നൊക്കെ ചോദിച്ച അവർക്കൊന്നും അറിയത്തില്ല പിന്നെ അവര്ക്ക് ആകെ അറിയാവുന്ന കുറെേ ഇംഗ്ലീഷില് കുറെ കാർട്ടൂണിന്റെ പേര് അറിയും പിന്നെ കുറേ ചൈനയിലെ കുറേ ഇത് മറ്റേ കൊറിയൻ ഡ്രാമ കൊ കൊച്ചു പിള്ളേര് ഒരു രണ്ടാംക്ലാസ് മന്നാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയുന്നത് കൊറിയൻ ഡ്രാമ കാര്യങ്ങള് വായനാന്ന് പറയുന്നില്ല ഒരു പത്തൊമ്പത് വർഷം ഒക്കെ കഴിയുമ്പോഴത്തേക്കും വായന മരിക്കും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്
അപ്പം അതൊക്കെ ഇവർക്ക് സ്ക്രീനിന്റെ ഫ്രണ്ടിലിട്ട് എന്തെങ്കിലും വീഡിയോസ് കാണുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ മായാവിയൊക്കെ അറിയായിരിക്കും എങ്ങനെ മറ്റേ കാർട്ടൂൺ മായാവി ഉണ്ടെന്നോ അല്ലാണ്ട് നമ്മള് കുഞ്ഞിലെ ഇരുന്ന് നമ്മളിലെ ഓരോ ആഴ്ചയും ഇങ്ങനെ വരുത്തി കാത്തിരിക്കും രുന്നല്ലോ ഓരോ ഇത് വായിക്കൻ വേണ്ടിട്ടും പദപ്രശ്നം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാ പ്രാവശ്യം എല്ലാ ആഴ്ചയും നമ്മള് കാത്തിരിക്കുന്നത് പോലെ ഇപ്പൊ അവർക്ക് അങ്ങനെ ഒന്നും ഇല്ല അവരിപ്പോ എന്തെങ്കിലും പുതിയ എപ്പിസോഡ് വരാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാണാനോ വേണ്ടിട്ട് ട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്
നമ്മുക്കൊക്കെന്ന് പറഞ്ഞാ ഒരു സമയൊക്കെ വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു സമയം കഴിയുമ്പം ഒരു ബുക്കൊന്നും അല്ല ബാലരമവരുത്തും കളിക്കൊടുക്കവരുത്തും വരുത്തിയ ഓരോ ലെക്കം എത്ര ലക്കം പതിനെട്ട് മുപ്പത്തിയാല് എന്തോരം ലേക്കങ്ങളാണ് എന്നിട്ട് ഇതെല്ലാം അടുക്കി വെക്കും എന്നിട്ട് നമ്മള് കൊടുക്കാൻ പോലും ഇല്ല കാരണം എന്നിട്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ വെട്ടിയെടുത്ത് നമ്മള് കുറേ ക്രിയേറ്റിവിറ്റി വരുന്ന കുറേ സംഭവങ്ങളാണ് വരക്കുന്നത് ണെങ്കിലും വായിക്കാനാണെങ്കിലും കഥകൾ കേൾക്കാനാണെങ്കിലും അതിൽന്നൊക്കെയാണ് നമ്മളെ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്ത് കുറച്ചൂടി വലിയ പുസ്തകങ്ങളോട്ടൊക്കെ വരുന്നത്
എല്ലാം പിന്നെ ഇപ്പൊ ഫോണിലൊക്കെ കിട്ടും എന്നാലും ഫോണില് നോക്കി വായിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം അല്ല ഫോണിൽ നോക്കി വായിച്ച് നമുക്ക് ഒരു സുഖം കി കിട്ടത്തില്ല ബുക്ക് നോക്കിവായിക്കുമ്പൾ നമുക്ക് കിട്ടുന്ന സുഖംന്ന് പറഞ്ഞാ അത് ഫോണിൽ എത്ര നോക്കിയാലും കി ട്ടത്തില്ല കണ്ണ് കഴിക്കുന്ന പ്രശ്നങ്ങൾ വരും പിന്നെ സ്ക്രീനിൽ വെട്ട വച്ചൊണ്ടിരുന്ന് അങ്ങനെ കുറേ പ്രശ്നം പക്ഷെ ബുക്ക് വായിക്കുമ്പൾ നമുക്ക് ആരെയും ശല്യല്ല ഫുള്ള് നമ്മള് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് ഒരു രസമായിരുന്നു കളിക്കൂടക്കെയും ബാലരമയും വായിക്കുമ്പോ തന്നെ അതിനകത്തൊക്കെ ഒരു ഒരു സന്തോഷമായിരുന്നു ഇനി എന്താണ് അടുത്തത് ഇനി എന്ത് സംഭവിക്കും ക്ക കാത്തിരിക്കും ഒരാഴ്ച്ച കാത്തിരിക്കുവായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു ഫീലിംഗ്സും ആർക്കും ഇല്ല
അതെ അതെ ഇപ്പഴും ഇരുപ്പുണ്ട് ഒരുപാട് കൊറേ ഒരു പെട്ടി നെറച്ചും ബാലരമയും ബാലഭൂമിയും ഒക്കെ ഇരിപ്പുണ്ട് മറ്റേ ഏഹ് മ് മായാവി അതുപോലെ പപ്പൂസൊക്കെ ഇല്ലായിരുന്നോ പപ്പൂസ് പിന്നങ്ങനെ കൊറേ ഉണ്ടല്ലോ
ആഹ് മറ്റേ മിസ്റ്റർ കീടാണു ആഹ് പിന്നെന്തെര് പിന്നെ വേറെ കൊറെ സംഭവങ്ങളുണ്ട് എനിക്ക് കൂടുതലും മറ്റേ മായാവി ലു ട്ടാപ്പി പിന്നെ ദൊ അപ്പൂ ദൊപ്പൂ
ആഹ് അതെ ശിക്കാരി ശംഭൂ
ആഹ് മറ്റേ ആ ഈ അപ്പു ദൊപ്പു എപ്പഴും മറ്റെ ലെ ഏഹ് കളിക്കൾ കുടി കളിക്കുടിക്കേടെ ഏറ്റവും ബാ ക്കിലായിരിക്കും വരണെ അതിനകത്ത് മറ്റേ നമ്മള് കുട്ടികള് വൃത്തിയായിരിക്കണം അവർക്ക് സത്യം പറഞ്ഞെ ഈ കളിക്കുടുക്കേം ബാലരമയും നമ്മള് വായിക്കുമ്പ കൊറെ നമ്മള് കഥകള് മാത്രല്ല നമ്മളെ ഡെയിലി ലൈഫില് നമ്മള് ഫുഡ് കഴിക്കുന്നേന് മുമ്പേ കൈ കഴുവണം അങ്ങനെയുള്ള കൊറച്ച് ഹൈജീനിക് ആയിട്ടുള്ള കൊറെ കാര്യങ്ങളും കൂടിയാണ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നെ അത് അവരെന്നെ വായിക്കണോന്നില്ല വീട്ടാര് വായിച്ചു കൊടുക്കുമ്പഴാണെങ്കിലും നമ്മളൊരു കഥ പോലെ ഒരു പാട്ട് പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം കൊ അവരതിനെപ്പറ്റി ചിന്തി ക്കേക്ക ചെയ്യുമ്പ അവരെ ബുദ്ധി വികാസം സംഭവിക്കുന്നുണ്ട് ഓരോ അവര് ഓരോന്ന് വരയ്ക്കേം എഴ് അക്ഷരങ്ങള് അതെ കുത്തുകളിലൂടെ പൂരിപ്പിക്കാൻ പടങ്ങൾ കുത്തുകളിലൂടെ പൂരിപ്പിക്കാ ആ സംഭവങ്ങളൊക്കെ ഇല്ലേ
പദപ്രശ്നം അതുപോലെ ആഹ് അങ്ങനെ കൊറേണ്ടായിരുന്ന് പിന്നെ നമ്മള് ഈ അമർച്ചിത്ര കഥയൊണ്ടല്ലോ ഇപ്പൊ ഒരു രാമായണോം മഹാഭാരതോം ഒക്കെയീ അമർചിത്ര കഥയായിട്ട് വരുമ്പോ നമു ക്കതീന്ന് കൊറേ നമുക്ക് പുരാണ ഏഹ് പുരാണത്തെ പറ്റിയിട്ടുള്ളക്കറിവ് കിട്ടുവാർന്നു പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് പുരാണം എന്താന്ന് പോയിട്ട് ഒന്നും അറിയാൻ വഴിയില്ല നമുക്ക് ഈ അമർച്ചി ച്ചിത്രകഥാ സംഭവങ്ങളൊക്കെ ഇത് വായിക്കുന്നതിലൂടെയെങ്കിലും എന്തെങ്കിലുവൊക്കെ അറിവ് കിട്ടേരുന്നു കുഞ്ഞിലെ
അയിനെപറ്റി ഒന്നും ഒരു ധാരണയില്ല
ഇപ്പൊ എല്ലാവർക്കും ഫോണും വീഡിയോസും മതി മതി
ഹലോ കേക്കുന്നാടി ആഹ് കേക്കുന്നടി പറഞ്ഞോ പറഞ്ഞോ
ആഹ് ഈ ഇടയ്ക്ക് എറങ്ങിയ ഏതെങ്കിലും ബുക്ക് വായിച്ചായിരുന്നോ
എന്തുവാടീ
നീ എടക്ക് എറങ്ങിയ ഏതെങ്കിലും ബുക്ക് വായിച്ചായിരുന്നോന്ന്
ആടി മറ്റേ ഏതായിരുന്നു ഇപ്പൊ കൊറേ പുസ്തകങ്ങളൊക്കെ എറങ്ങിയല്ലേ ഇപ്പം കൂടുതലും ട്രെൻ മറ്റെ റാം കെയർ ഓഫ് ആനന്ദി ഏറ്റോം പ്രിയപ്പെട്ട എന്നോട് ഏറ്റോം പ്രിയപ്പെട്ട നിന്നോട് അതൊക്കെ ആയിരുന്നു പിന്നി പ്പം മറ്റേ അവാർഡ് കിട്ടിയ പുസ്തകം ഒണ്ടല്ലൊ ഈ സന്തോഷ് കുമാറിന്റെ തപോമിയുടെ അച്ഛൻ
ആഹ് തപോമിയുടെ അച്ഛൻ അത് നല്ല പുസ്തകാണ് ഞാൻ വായിച്ചായിരുന്നു
ആഹ് അത് നല്ല പുസ്തകാഡി അത് നമ്മുക്കൊരു ആദ്യം ഒരി ത്തിരി ഒരിതേ ഉള്ളൂ പിന്നെ അങ്ങോട്ടൊരു ഫ്ലോയ്ക്കങ്ങ് പോവും നമ്മക്ക് അഹ് പക്ഷെ അത് പെട്ടെന്ന്
അതെ ആദ്യം എനിക്കും വായിച്ചപ്പോ ഇതെന്തോ ഭയങ്കര ലാഗും ബോറടിയും ഒക്കെ തോന്നി പിന്നീട് പിന്നീട് അങ്ങോട്ട് പോവുമ്പം നമുക്ക് കൊറെ കാര്യങ്ങള് ചെലതില് ചെല സീനൊക്കെ നല്ല വെഷ്മം ആയാരുന്നല്ലോ മറ്റേ ഒരു ദ്വീപിൽ നിന്നിട്ട് അവര് രക്ഷപ്പെടാൻ മഴെ മഴയൊ ത് വര്മ്പാ അങ്ങനെ രക്ഷപ്പെടാൻ പോന്ന് ആഹ് അതിലയാളെ ഉപേക്ഷിച്ചിട്ട് പോ അഹ് വള്ളത്തില് തിരിച്ച് പോവേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വായിച്ചപ്പൊ ഭയങ്കര വെഷ്മം തോന്നി
എടേ അതാ നമ്മക്ക് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പൊ നമ്മള് സത്യം പറഞ്ഞാ നമ്മടെ ഇമോഷൻസ് നമ്മളെ വേ നമ്മള് ബു ബുക്ക് വായിക്കുന്നെ സംഭവിക്കുന്നെ പറഞ്ഞാ നമ്മടെ ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മള് അ തിലെ ഒരാളായിട്ട് അവിടെ പോന്നൊരു ഫീലാണ് നമുകൊക്കെ തോന്ന്ന്നത്
നമ്മക്കിങ്ങനെ ഇമാജിനേഷൻ ചെയ്യാന്ള്ള കഴിവ് കിട്ടും നമ്മളിപ്പോ ഒരു വീഡിയോ കാണുമ്പോ നമ്മളത് കാണാണ് ചെയ്യുന്നെ പക്ഷെ പുസ്തകം വായിക്കയാണെങ്കിലാ സമയത്ത് നമുക്ക് വായിക്കാം ഇനി ചെയ്യാന്നൊള്ള മൈൻഡിലൂടെ ആഹ് കഥകളും ഒരു സിനിമ പോലെ ഇങ്ങനെ പോവേം ചെയ്യും അതൊരു നല്ലൊരു സം ഇതാണ്
പിന്നെ നമ്മടെ മറ്റേ ക്ലാസിക് കൃതികളായിട്ടക്കെ നമ്മള് പറയ്ന്നത് അല്ലെങ്കി കൂടുതല് വായിക് ക്കപ്പെടുന്ന കാലാതിവർത്തിയായിട്ട് നിലനിൽക്ക്ന്ന കൃതിന്നക്കെ പറയ്ന്ന ഇപ്പൊ ഒ വി വിജയന്റെ കൃതിയാണെങ്കിലും അതക്കെ നമ്മള് ഓരോ തവണ അതായത് ഈ നമ്മള് ആതൊരു നമ്മളൊരു ഡിഗ്രി സമയത്ത് പഠി ക്ക്മ്പോ അല്ലെങ്കി ഒരു പ്ലസ്ടു പഠിക്കുമ്പോ വായിക്ക്മ്പോ കി ട്ട്ന്ന ഫീലല്ല ഡിഗ്രി പഠിക്കുമ്പം അതായത് ഓരോ കാലഘട്ടത്തിലും നമ്മള് വായിക്കുമ്പോ നമ്മക്ക് അയ്നാത്ത് പുതിയതായിട്ട് വേറെന്തോ ഒരു കാര്യം ഒള്ള കണക്ക് നമുക്ക് ഫീല് ചെയ്തുകൊണ്ടേ ഇരിക്കും
അതെ ഖസാക്കി ഇതിഹാസവൊന്നും ഒന്നും ഒരിക്കലും ഇങ്ങനെ മണ്ണിടിഞ്ഞ് പോകുന്ന പുസ്തകല്ല അതിപ്പം എല്ലാ ഏഹ് സാഹചര്യം എല്ലാവ എത്ര വർഷം കഴിഞ്ഞാലും അതിന് വായനക്കാരൊണ്ടായിരിക്കും ആ രീതിയിലല്ലേ അത് എഴുതിയിരിക്കുന്നത്
അത് ഇപ്പഴും വിറ്റ് പോകുന്നുണ്ട് ഒരുപാട് കോപ്പികൾ ഇപ്പോഴും പോയിരുന്നു കൊണ്ട് വരുമ്പോ തന്നെ കാരണം പുതിയ പുതിയ പിള്ളേരും എന്താ പറയാ അത്യാവശ്യം മീൻസ് വായന ഇ- ഇഷ്ട്ടപ്പെടുന്നു അതികം പേരൊന്നും ഇല്ലെങ്കി പോലും കൊറച്ച് പിള്ളേരുണ്ട് അപ്പം ഈ പകുതി മുക്കാലാൾക്കാരൊക്കെ ഈ ലൈബ്രറിലക്കെ എടുത്ത് വായിക്ക്ന്നത് ഇഷ്ടവാണെങ്കിലും വായിച്ച് നമുക്ക് ഇഷ്ടപ്പെടമ്പം സൊന്തവാക്കണവെന്ന് വിചാരിക്കുവല്ലോ കൊറേ പുസ്- നിങ്ങള് അങ്ങനിപ്പം ഞാനാണെങ്കി പോലും കൊറേ പുസ്തകങ്ങളങ്ങനെ സ്വന്തവാക്കിയിട്ടുണ്ട് അപ്പൊ അതേപോലെ സ്വന്തംവാക്കന്ന അഹ് ആഗ്രഹവുള്ള പിള്ളേര് ഈ ക്ലാത്യം പറഞ്ഞാ ഇങ്ങനെയുള്ള ബുക്കുകള് വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഏഹ് കൊറേ ബുക്സുകള് വാ ങ്ങണം ശരിക്കും പറഞ്ഞാ ഇപ്പം നമ്മടെ കയ്യീന്ന് കൊറേ കാശക്കെ പോകുന്നുണ്ട് വേറെന്തെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ ബുക്കൊക്കെ വാങ്ങിച്ച് നമ്മടെ റൂമില് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറി കൊറേ ബുക്കൊക്കെ അടിക്കി വെച്ച് ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ച് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുമ്പം അല്ലെങ്കി ഒരു ഭയങ്കര വെഷമം വെര്മ്പം ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിക്കുമ്പം നമ്മള് അതക്കെ മറന്ന് പുതിയൊരു ലോകത്തി പോയി ഭയങ്കര സന്തോഷം നമുക്ക് കിട്ടും ആ സമയത്ത്
ഉ ഏഹ് പ്രോജക്റ്റെന്തായി പ്രോജക്റ്റിന്റെ ടോപ്പിക്കൊക്കെ എടുത്താരുന്നോ ഏത് നോവൽ നോവൽ ബേസ് ചെയ്തിട്ടാണോ എട് ക്ക്ന്നത്
ഇല്ലടീ പ്രോജക്റ്റിന്റെത് ഞാൻ നോവലക്കെയാരുന്നു ആദ്യം എടുത്തത് തപോമയുടെ ചല്ല് ചെയ്യാം അതിനാത്ത് മറ്റേ പ്രവാസ ജീവിതവൊക്കെ ഒണ്ടല്ലോ അത് വേണേങ്കില് ആഹ് ഏഹ്
കുടിയേറ്റ ജീവിതവല്ലേ കുടിയേ
ആഹ് അതന്നെ പ്രവാസ ത്തം വേണെങ്കിലതിൽ എടുക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ബെന്യാമന്റെ മറ്റേ അൽ അറേബ്യൻ ഫാക്- ത്ത്റീന്ന് പറേന്നൊരു ബുക്കും ആഹ് ബുൽ അതൊണ്ട് അത് ശെരിക്കും പറഞ്ഞാ ഈ പ്രവാസം പറയുന്നൊരു ബുക്കാ പക്ഷെ ഒരുപാട് ആൾക്കാരത് ചെയ്യ്‌ന്ന്ണ്ട് പിന്നെ ഏഹ് തപോമയുടെ അച്ഛനന്ന് പറഞ്ഞാ ഏഹ് അവാർഡ് കിട്ടുന്നേന് മുമ്പേ തന്നെ ഒരുപാട് പഠനങ്ങള് അതിനെ പറ്റി എറങ്ങി അപ്പ നമ്മൾ വീണ്ടും വീണ്ടും പക്ഷെ ഇഷ്ടം പൊലെ പടി ക്കുന്നതില് ഉണ്ട് എങ്കിലും ആ ബുക്കില് മാക്സിമം എറങ്ങാം പറ്റുന്ന പഠനങ്ങൾ ഇപ്പ ഒരുവിധം എറങ്ങി കഴിഞ്ഞ് കാരണം അത്രക്കും നല്ല രീതിയില് വിറ്റ്പോയ ഒരു പുസ്തകം തന്നെണ് പക്ഷെ അത് മൻസ്സിലാ ക്കാനുള്ള വായനക്കാരൊന്നും അധിക ഇല്ല
ആ പുസ്തകം ആരായാലും വായിച്ചിരിക്കേണ്ട പുസ്തകാ തബൂമയുടെ അച്ഛൻ
പിന്നെ നമ്മളിപ്പ ഈ മലയാളം മെയിന് ഇട്ത്ത് പഠിക്കുന്നവരാണെങ്കിലും ഈ മലയാളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ആദ്യത്തെ നോവലുകളെ പറ്റിയൊക്ക ഒന്ന് മനസ്സിലാക്കിയൊക്ക വെച്ചിട്ട് വരുന്നായിരിക്കും പുതിയ നോവലുകൾല് വരമ്പഴാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസൊക്ക അവർക്ക് കൊർച് കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്
അതെ അതെ ഇപ്പം നമ്മള് ഈ റംകെ റോഫ് അനന്ദി അതുപോലുള്ള സാനങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ നമ്മളൊരു കോറെ പുസ്തകം വായിച്ചെന്ന നെലയി ഇതൊക്കെ വായി ക്കുമ്പം എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കാരണം എന്ന് വെച്ചാ ഭയങ്കര ക്രിഞ്ചൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയ ത്
എടി അതന്ന് പർഞ്ഞാ ഓരോ കാ ഇപ്പം ഇപ്പഴത്തെ കാലഘട്ടത്തില് പുസ്തകങ്ങള് വിറ്റു പോണങ്കില് ആ പ്രണയം എഴുതണം രാഷ്ട്രീയം എഴുതണം അങ്ങനെ എഴുതിയാലേ വിറ്റ് പോകത്തുള്ളൂ പക്ഷെ പണ്ടത്തെ കാല ഘട്ടത്തില് അങ്ങനെയല്ല വരുന്നെ അതാണ് നമുക്ക് പണ്ട് നമ്മള് ഈ ധർമ്മ പുരാണം ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസ അല്ലെങ്കി എന്താ പറയാ ധർമ്മരാജ അങ്ങനെയുള്ള കോറെ പുസ്തകങ്ങളൊക്ക വായിച്ച അതിന്റെ ഒരി ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആ ഒരു എന്താ സാഹിത്യത്തിന് രുചി കി ട്ടി കഴിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ പ്രണയം വരമ്പഴത്തേക്ക് നമുക്ക് അതന്ന് ഉൾക്കൊള്ളാം പറ്റാതെ വരുന്നത്
എടി എന്നാ ശരിയെന്നാ നീ വായിച്ചോ പരിവാടി നടക്കട്ടെ ഓ ശരി